ആഹ് എല്ലാരച്ചോള
ആ സുഖമായിട്ടിരിക്കുന്നോ ആഹ് എന്തൊക്കെയന്ന് ആഹ് കഴിച്ചു കഴിച്ചു കഴിച്ചു ഇപ്പ ഇങ്ങോണ്ട് കഴിച്ചത്തേ ഒള്ളു ഉം
ആഹ് ഞങ്ങള് കഴിച്ചു
ആഹ് നല്ല മഴ
ആണോ ഇന്ന് ഉച്ചേക്ക് എന്തൊക്കെയാണ് എന്റെ കറികള്
ഇന്ന് എന്താ സ്പെഷ്യല് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു മറ്റേ രസവും മീൻ വർത്തതും പിന്നെ ചമ്മന്തി മത്രം ഏഹ് പിന്നെ ഞാൻ ചോദി കാര്യം നിങ്ങളെല്ല അരിപ്പത്തിരിയില്ലേ
ആഹ് അരിപ്പത്തിരി
അതിന്റെ റെസിപ്പി ഒന്ന് പറയാമോ
അരിപ്പത്തിരി ആദ്യ റൈസ് പൗഡർ എടുത്തിട്ട് വെള്ളം ചൂടാ ക്കി അതിലിട്ട് കുഴയ്ക്കുക അതിനു ശേഷം ആ അരിപ്പത്തിരി നല്ലത് പോണക്ക് മിക്സ് ചെയ്യുക കൈ വെച്ച് മിക്സ് ചെയ്യക മിക്സ് ചെയ്തന് ശേഷം ആ പറഞ്ഞോളൂ
ആ അല്ല ഞാൻ ചോദിച്ചാൽ മീൻസ് ചൂടു വെള്ളതല്ലേ ഉ
ആഹ് ചൂടുവെള്ളം ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യേണ്ടിയത് അരിപ്പത്തിരി
ആഹ് ആഹ് ആഹ്
കൊറച്ച് ഉപ്പും ചേർക്കും അതിന് ശേഷം പ്രസ് പ്രസ് പ്ര അരിപ്പത്രി ഉണ്ടാക്കുന്ന പ്രസ്സ ഉണ്ട് പ്രസ്സിനകത്ത് അടിച്ച് നമ്മൾ അരിപ്പത്രി ആയിട്ട എടു എടുക്കും
ഉം ഹും ഹും
അതിന ശേഷം നമ്മള് ചൂടായ പാനിലിട്ട് ചുട്ടെടുക്കും
അല്ല അന്നര ഞാൻ ചോക്കട്ടെ അല്ല നമ്മൾ ചപ്പാത്തി പോലെ തന്നെ അരിപ്പത്തിരിയിൽ ജസ്റ്റ് നിങ്ങൾ എണ്ണ ഒഴിച്ചിട്ടാണോ ചെയ്യുന്നത് അതോ ജസ്റ്റ് നമ്മള ഇങ്ങനെ എന്ത ചെയ്യ കുക്ക് ചെയ്തടുക്കുകയാണോ ചെയ്യുന്നത്
രാ ജസ്റ്റ് നമ്മള് എണ്ണ കയ്യിൽ ആഹ തേച്ചിട്ടാണ് പ്രസില് വെച്ച് പരത്തുന്നത് മാവെടുത്ത് പ്രശ്നാത്ത് വെക്കുന്നത് അല്ലാതെ നമ്മള് ചുടുമ്പോൾ എണ്ണ ആഹ ആഹ വേണ്ട എണ്ണ ഒഴിക്കാറില്ല പിന്നെ അതിന അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അരിപ്പൊടി ഇട്ടട്ടാണ് ഓരോന്നന്റെ മേുകളലാട്ട് അടുക്കി വെക്കുന്നത്
ആഹ ആഹ ആഹ ഓക്കെ അതായത് നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്ത് എടുക്കത്തേ ഒള്ളൂ മറ്റേ ഒരു ബോയിലിന്റെ ആവശ്യമല്ല സാധാരണ നമ്മള് ചപ്പാത്തി ഇങ്ങനൊവുമ്പോഴത്തേക്ക ഗസ്റ്റ് ജസ്റ്റ് നമ്മളൊന്ന് ഒരു എണ്ണയൊക്കെ തൂകത്തില്ലേ അതാ ഞാൻ ചോദിച്ചത്
ഇല്ല ഇല്ല ഇതിനത് വേണ്ട എണ്ണ യൂസ് ചെയ്യുന്നില്ല ഉം പിന്നീട് കറി അതിനോടെ ഏറ്റവും നല്ലത് ബീഫ് കറി ചിക്കൻ കറി ഒക്കെയാണ് പിന്നെ അല്ലെ കൊഞ്ചു റോസ്റ്റയാലും നല്ലയാണ്
ഏതാ ബീഫ് റോസ്റ്റർ
ഉം ബീഫ് കറി ചിക്കൻ കറി കൊഞ്ചു റോസ്റ്റ ഒക്കെ നല്ലതാണ്
കുഞ്ച് റോസ്റ്റ് നല്ലതാണ് ഞാൻ ബീഫ് ബീഫ് കഴി ബീഫ് അല്ല മറ്റേ ചിക്കൻ റോസ്റ്റൊന്നും ഉം അറുപ്പത്തിനായിട്ട് തച്ചു പിന്നെ ഉം ബീഫ ആയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല
ആഹ ബീഫ ഉപയോഗിക്കാറില്ല
ഒഴി കഴിക്കും മീൻസ് വളരെ വളരെ ചുരുക്കം കഴിക്കില്ലായിരുന്നു കഴിക്കില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞു വന്നപ്പോ ഈ ഇടക്കൊക്കെയാ കഴിക്കുന്നത് അ വിരലിലണാവുന്ന ടൈംസേ ഉള്ളു കഴിച്ചിട്ടുള്ള
ഉം കഴിച്ചിട്ടുള്ളൂ ഉം
അരിപത്രി നൈസ്സ് ഹ നൈസ ആ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ആയതു കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പമാണ്
ആഹ ആഹ ആഹ പക്ഷെ ആഹ പക്ഷെ ഇത് തന്നെ പ്രസ്സ് തന്നെ വേണം അല്ലേ അല്ലാതെ
അല്ല നമുക്ക് ചപ്പാത്തി പരത്തുന്നണെങ്കിൽ പരത്തിയ എടുക്കാം അരിപ്പൊടി വിതറിയതിനന് ശേഷം റ ഉരുളകളാക്കിയതിനന് ശേഷം നമുക്കത് പര വത്തിയെടുക്കാം ചപ്പാത്തി പരുതുന്ന പോലെ പരത്തിയെടുക്കാം എന്താ പലകിൽ വെച്ച്
ആഹ റ്റേ ആഹ അതുപോലെ മറ്റേ മൈദ വെച്ചിട്ട ഒരു റെസിപ്പി ഉണ്ടാക്കത്തില്ലായിരുന്നു ഈ മയ്തയും മറ്റേ എന്താ പറയാ മൈ ദോശ പോലെ ഏ ചെറ മൈത കലക്കി പാല് മു
ആഹ ആഹ അത് പാലട അല്ല പാലട പാലട എല്ലാം ആട ആഹ അട അട അട
അല്ലായതെ നമ്മൾ ദോഷങ്ങളടെ അവിടെേന്നാണോ പേരെനിക്കറിയില്ല നമ്മൾ ഈ ദോശയുടെ ഇപ്പ ആഹ അത് തന്നെ പാലപ്പ
പാലാപ്പ ആ മൈദ ഓക്കെ മൈതായും പാലും മുട്ട മുട്ടയൊക്കെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഏലക്കൊക്കെ ചേർത്ത് എന്നിട്ട് നമ്മള് പാനകത്തൊഴിച്ച് ചുട്ടെടുക്കും
ആഹ അഹ അഹ ആഹ ഓക്കെ ഓക്കെ സത്യം പറഞ്ഞ ഈ ആഹ അത് തന്നെ അത് തന്നെ അതല്ല ഞാൻ ചോക്കോട്ടെ ഈ മത ഇതായും നമുക്ക് ഈ ഹെൽത്തിന്നനും ഒരു സാധനം തരുന്നില്ലല്ലോ
ആഹ് ഇല്ല ഞാനി മൈതാ കൂടതല് ബേ റില്ല രണ്ടാഴ്ച മൂന്നാഴ്ച ചൂടുമ്പം വലപ്പോഴും കൊച്ചുങ്ങൾക്ക് ആഗ്രഹ പറയുവാണൽ മാത്രം പൊറോട്ടാ വാങ്ങി കൊടു അല്ലാതെ മൈദാ ഇവിടെ വാങ്ങാറില്ല
പൊറത്തെങ്ങാനും പോകുവാണെങ്കി മാത്രം മറ്റേ പൊറോട്ട
ഉം അങ്ങനെയുള്ളു. അതെന്താത്? ഉം
അല്ലേലും ഈ ജങ്ക് ഫുഡ്സ് പിള്ളേർക്ക് വേടിച്ചു കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. അതേ മറ്റേ എര്ന്ത്ല്ലേ ഈ ഉം നമുക്കറിയാൻ പറ്റത്തില്ല ഈ ടേസ്റ്റിന് വേണ്ടി എന്തൊക്കെയാ ചേർക്കുന്നെന്ന്
ആഹ്, ചേർക്കുവല്ലോ. ഉം
അ അ അങ്ങനെള്ള ഇൻ ഗ്രീൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വെർ റുതെ വിളിച്ച്ക്ക്ണ് വയറ് കേടാക്കണ്ടാന്ന്. പിന്നെ ഈ പി ഇപ്പം പിള്ളേർക്ക് എല്ലാവർക്കു എന്തൊ കുഴിമന്തി ഷവർമ്മ
ആഹ്, അതൊക്കെയാണ് ഇഷ്ട്ടം. ഇവിടെ അങ്ങനെ വേടിക്കാറില്ല കുഴിമന്തിയൊന്നും യാറില്ല. പിന്നെ നമ്മള് സ്വന്തായിട്ട് ബിരിയാണി ഒണ്ടാക്കി കൊടുക്കാറുണ്ട്. അരി വാങ്ങി ബിരിയാണി റൈസ് വാങ്ങിച്ചിട്ട്
അല്ല അല്ലടാ ബിരിയാണീനേക്കാലും ഹെൽത്തിയാണ് കുഴിമന്തി അതറിയോ
അതറിയാം, പക്ഷെ അവര് അതിനാത്ത് ചേർക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതിനാത്ത് എന്തെല്ലാം കണ്ടൻസ് ചേർക്കാറുണ്ട് നമുക്കറിയില്ലല്ല. നമ്മള് കഴിക്കുമ്പോ ഹെൽത്തി ആയിട്ട് തോന്നും, എണ്ണയും നെയ്യും ഇല്ലാത്തതു കൊണ്ട്. പക്ഷെ അത് സൺഫ്ലവർ ചേർക്കുന്നുണ്ട്. സൺ ഫ്ലവറ് ഹെൽത്തി അല്ലല്ലോ
ആഹ്, സൺഫ്ലവറ്, ഉം സൺഫ്ലവറ് ആണ് ഇവിടെ പിന്നെ വെളിച്ചെണ്ണ അതായത് ഒരു സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വെലയായ സമയത്ത് സൺ ഫ്ലവറൂടാ വേവി
അ എല്ലാരും പക്ഷെ യു യൂസ് ചെയ്യും, പക്ഷെ ഇവിടെ വേടിച്ചിട്ടില്ല. വേടിക്കാറില്ല. ഉം ഉം
തവിടെണ്ണ തോന്നുന്നു
ആഹ് അ അ അ അ അ, നല്ലതാണെ കൊഴപ്പല്ല. പക്ഷേ അതിനകത്ത് പ്രിസർവേറ്റീവ്സ്- കൊണ്ട് ദോഷമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാറില്ല.
ആണോ, സൺഫ്ലവർ ഉണ്ടോ?
ഉം, ആ സൺഫ്ലവർ ഓയിലിനകത്ത് സിറിവേറ്റീസ് ചേർക്കും. സൺ- ഫ്ലവറിന്റെ യഥാർത്ഥ സ്വീറ്റിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അഹ്, പിന്നേ അച്ചാറൊക്കെ ഉണ്ടാക്കുവോ? അ അതന്നെ പറഞ്ഞോ
അച്ചാറ്
അച്ചാ റ്
ഒണ്ടാക്കും, ഓക്കെ ഇഷ്ടൺ പറയും.
ഏറ്റവും കൂടുതല്
ഹലോ ഹലോ